പണികളൊക്കെ കഴിഞ്ഞോ
പണികളൊക്കെ കഴിഞ്ഞ ഇല്ല മൊത്തച്ച പകുതി കഴിഞ്ഞ് പകുതി കഴിഞ്ഞല്ല അങ്ങനെയാണ് ആ അ സ്കൂൾൽ പോയി വല്യോന് പോയില്ല
ഏ ന്തേ സുഖല്യ
അല്ല ഓന് ഇ ഉ എന്താ പ്ലസ് ടു കഴിഞ്ഞതാണ് ഓൻ വണ്ടിന്റെ ഇ ആ ആ ആ അല്ല ആ എന്തിനൊക്കെ കൊട് ത്ത്ണ്. വനീ ലൈസൻസിന് പോകും ലൈസൻസ് പോവ്ണ്ട് അപ്പം പോവേക്കും കൊർച്ച് കഴിഞ്ഞ
ആ ആ പണികള് ഞമ്മത് കഴിയുമ്പോത്തേനൊരു നേരം ആവും പണി കഴിഞ്ഞിട്ടില്യ ഇനി തിരുമ്പാനും തൊടയ്ക്കാനൊക്കെ രണ്ടെ മക്കളൊക്കെ പർഞ്ഞേച്ച് കൊർച്ചേരം ഒന്ന് വിശ്രമിക്കട്ടേ രാച്
മക്കളെ രാവിലെ ആറു മണിക്ക് തുടങ്ങണതെ ന്നിട്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിക്കണല്ല പിന്നെ എന്താച്ചാ കൊർച്ച് റെസ്റ്റ് നമ്മക്ക് വേ
ഹാ അതന്നെ ഞാന് രാവിലെ ഏഴ് മണിക്ക് ഒരു രണ്ടൂട്ടരു പോവും ഏയേ കാലിനൊരു കൂട്ടരു പോവും അയ് കയിഞ്ഞ് നിവർത്തുമ്പോത്തേനെ മദ്രസ്സ് ട്ട് വരും. അ അയ് കയ്ഞ്ഞ് ഓലെ സ്കൂൾക് അപ്പോത്ത് പിന്നെ അട്ത്തെ ആളെ നയ്സ് റീക്ക് പോണം അപ്പോത്തിന് ചോറും കറീക്കെ ആക്കണം.
ആ ആ പിന്നെ ആ ആ ആ എര്പ്പായതൊക്കെ പിന്നെ നന്നാക്കിട്ട് വാണം
ആക്കി ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വിചാരിക്കും കൊർച്ച് നമ്മക്കും വേണല്ലോ റെസ്റ്റ് നമ്മളും ഓടിപ്പോയി നേര നമുക്ക് പിന്നെ ആരോഗ്യം ഉണ്ടാവൂല്ലല്ലോ ഇന്ന് ഞമ്മളെ പണി കഴിഞ്ഞ് കുളിച്ചു ഇത് കയിമ്പോത്തേന് നഴ്സറീതോൽ വരാനായി ഓരെ റെഡി ആ മറ്റോര് പിന്നെ ഓരോരുത്തരു വരും പിന്നെ മദ്രാസയ്ക്കെ പോകണം അതാണ് നമ്മളൊരു ദിവസം. കയിഞ്ഞു പിന്നെ രാത്രി ആവും വൈകുന്നേരാവും അവരെ പഠിക്കാനുള്ള നോക്കാണം ഇതന്നെയാണ് ദിവസവും ഒയ് വ് ന്ന് പറഞ്ഞാലേ ഇന്ന് പ്പൊ ഒയ്വ് ണ്ടാവോ എന്തൊക്കെ ചെയ്യാ
ഒയ്വുള്ള സമയത് എന്നാലേ മിക്കാറും എവിടെക്കെങ്കിലുമൊക്കെ കുട്ടികളേ കൊണ്ട് പോവാനെ എല്ലാരിതെ നോക്കുവാണെ ആ യാത്രകൾ ആ ചെറുതായിട്ടൊക്കെ
ആ അതും വേണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗാണല്ലോ അതും അതെല്ലം വേണം കൊറച്ചേ രെ മനസ്സിനൊന്നേ നമ്മളിതാക്കണ്ടേ ഉ ഞങ്ങളും അങ്ങനെതന്നെ യാത്ര പോവും യാത്ര പോവും ഉം
ഉം
പിന്നെ പച്ചക്കറി
ആ ആ ചെടികളന്നെ ഞാനെന്റെ ചെടികളാണ് പച്ചക്കറി ഇവിടെ ഇണ്ടാവാണില്ല അതാണ് വെയിലെ കൊറവാണ് വെയിലു ആ നല്ല പിന്നെ അഥവാറ്റുണ്ട് ഉണ്ടാവണെങ്കിൽ തന്നെ ജന്തുക്കൾ കുത്തുന്ന് ഇതിപ്പോ ഒരു ക ണ്ടലെ അതെ ഞാനെ വേറെ എന്തേലും വളമിട്ടെടുത്തതി നീ ആയിഫ വന്നപ്പം കക്കരിക്ക ഉണ്ടാവും ഞാ ഞാനെപ്പോഴും നോക്കലാ എങ്ങനായാലും കുത്തു
ആ അത് നമ്മള് എന്താണെ നമ്മളെ സന്തോഷേച്ചെറങ്ങും ന്നാലും ചേർതുണ്ടാവും അപ്പം എന്നോ പുഴുക്കുത്തെ
ഉ ആഎന്നിട്ട് ഞാനിപ്പ ആ കക്കരിക്കന്റെ അയിനെ നോക്കല് പോവും പോ പോവും പോവുന്നൊള്ള ആ ഒരു തീൽ എന്നാ പിന്നെ നമുക്ക് സങ്കടം ഇല്ലല്ലോ
ആ അ അതന്നെ ഇപ്പം എനിക്ക് ഇഷ്ട ണ്ടാക്ക ഇന്ന് ഇപ്പമ്മള് ഉണ്ടാക്കിയ മത്തന് പറിച്ച് കറി വെച്ച
ആ ആ ഇവിടെ ഇമ്മ നല്ലോ ഉണ്ടാക്കും അപ്പം ഇമ്മ ഇമ്മ നല്ലോണം ഉണ്ടാക്കെ മ്മൻ്റെ ചില കൈക്ക് കൈയന്നെ ഇപ്പനെ ഉണ്ടാവുല്ലോ അ പിന്നെ ആ അറ്റണ്ണനണ്ടാവും അപ്പൊ അവിടുന്നിങ്ങനെ കിട്ടു തറവാട്ടന്നേ അ പിന്നെ നമ്മക്കയിന്റെ ആ ആ പച്ചക്കറിൻ്റൊരു ബുദ്ധിമുട്ടറിയില്ല എല്ലാ സാധനവും കിട്ടും പയറും ആ എല്ലും ആ ഉണ്ടാക്ക്മ്മ കുറച്ച് ആ അതാണ് ആഹ് ആഹ് ആന്ന ആമ്മ പറയും പിന്നര് സഹായിക്കാലോക്ഷേ നിങ്ങൾക്കൊക്കെ കൊണ്ട അതാണ് നിങ്ങൾക്കൊക്കെ തരുമ്പോള പറയാ അ മരലെ അ രസാ ഓല സന്തോഷാണ് പറയുന്നത് അതാണ് ആ ആ
ഉം നല്ല രസ കണ്ട് പോട്ട് നിക്കണ കടയ് കാണാൻ ലാസ്റ്റിതെ പറ ക്കാനും ഒരു ഇതാണ് അതേപോലെന്നെ ചെടികൾ പൂവിട്ട് കണ്ടാലെ
ആഹ അതിന് ചെടികളൊന്നും എക്ക് കൂടല എനിക്ക് കുറെേ എന്താ പറയാ എലച്ചെടികളാണ് ഉള്ളത് എന്ന പിന്നെ ഒന്നും കാലാവസ്ഥനെ അതിജീവിക്കുവല്ലോ
ആ എനിക്ക് കൊറെ ചെടി ഉണ്ടായിരുന്നു പിന്നെ മോനെ ഗർഭിണിയായ ഇപ്പൊ സുഖില്ലാതായപ്പോ പിന്നൊക്കെ പോയിപ്പ ഫള്ള് ബോഗൺ വില്ലമ്മലെ കേറി ഇമ്മടെ എല്ലാം വെയില
ആഹ് ഇന്റെ ബോഗൺ വില്ല ഇണ്ട് ഇന്റെടുത്ത് ത്ത് പക്ഷെ പൂം പൂ ഇപ്രാവശ്യം പിന്നെയ ഞാൻ അവിടെ ഒരു മാവുണ്ടായിനി അത് വെട്ടി ഞാന് എന്താണ്ന്നൊ ഒറ്റ് ഒറ്റ ഒരു തുള്ളി വെയിലുല്ല മീറ്റ എന്നിട്ട് ആകെ കുറച്ച് മിറ്റള്ളത് എന്നിട്ട് അതും കാനലായി നിന്നിട്ട് അവിടെ ഒന്നും കുയിച്ചിടാൻ കയ്യണില്ല അപ്പൊ ആ മാവിനെ അട് ഇഹ് ആൽ അ മാവൊക്കെ നല്ല അത് മൂത്ത മാവ ആയിരുന്നു അതിന് ഉ എന്താന്ന് വെച്ചാല് അയി മത്തെ മാങ്ങ ഒന്നും ഒരു രസമല്ലേ
ആ ആ ആ അതക്കെ ഞാൻ പിന്നെ ടെറസിന്റെ മുളില് വെക്കും കൊണ്ട് നല്ല വെയിലാണ് അപ്പ അതിനനുസരിച്ച് പൂവൂടും
ആ നിങ്ങൾക്കാര് മണ്ണൊക്കെ കൊണ്ടുവന്ന് കുട്ടിയള് കൊണ്ടന്നു തരുവോ
മണ്ണ് കിട്ടും പിന്നെ ഞമ്മള് പറഞ്ഞ റോഡിന്റെ സൈഡോന് പിന്നെ അപ്പുറത്തെ തൊടിക്കാനൊന്നും മതില് കെട്ടാത്ത
ആ ആ
അപ്പോ മണ്ണിങ്ങനെ കിഞ്ഞ് വിണൊക്കെ ഞാ കോരിടു
ആ ആ ആ് അല്ല മണ്ണ് ടെറസിന്റെ മോൾക്ക് കേയറ്റണ്ടേ അതാ ചോദിച്ചത്
ഞാൻ ചെടിച്ചട്ടിയിലാക്കിങ്ങാണ്ട ആ മക്കള്ള് സായിക്കിട സഹായിച്ചാ എന്താ അഞ്ചു റുപ്യ കൊടുക്കണം പത്ത റുപ്യ കൊടുക്കണം അ ആ ഏ അതൊക്കെ ണ്ട് സായിക്കൊക്കെ ചെയ്യും പിന്നെ ചെടി കുഴിച് അ ക്ക് താല്പര്യം ഇല്ല പിന്നെ മക്കളല്ലേ ആതിലേക്ക് ഞാൻ പറയുമ്മന്റെ ഒരു താവയുംങ്ങക്ക് കിട്ട ലിക്ക് അതേ ചെടികളോട്തിനോട് ഭയങ്കര ഇഷ്ടായിനി അപ്പോലറിയാമക്ക് പഠി ഇച്ചിരി എണീറ്റാല് സമയം കി കിട്ട്ന്നില്ലെന്ന് അങ്ങട്ടോചെല്ടിയ അരിയും അങ്ങനെയൊക്കെ സഹായിക്കു ട്ടോ നമ്മള് ഐസ്ക്രീം ആയി രണന്നറയും അല്ലെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ പൈസ തരണം അപ്പ ന്നാലും വേണ്ടില്ല നമുക്ക് സാധനം മോൾക്ക് കിട്ടിയാ മതിയല്ല പിന്നെ ഭർത്താവ് ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് അയിന്ന് ഇഷ്ടാണ് എവിടുന്നാലും കണ്ടാല് പൂട്ട് കുറെ കണ്ടാ പറയും
ഇന്റെടുത്ത് കൊറെ ചെടികളുണ്ട് ആഹ് ചെടി ഇഷ്ടം പോലെണ്ട് അങ്ങനെ ഉണ്ടാല്ലോ എല്ലാവർക്കും അസൂയ അത്രയും ചെടികള്ണ്ട് അങ്ങനെ ഉണ്ടല്ലോ ആഹ് പിന്നെന്താ ആഹ് നല്ല ആഹ് ഉം ഒരു ഒരു പത്ത് നൂറ് ചട്ടിയില് ചെടിന്ന് പറഞ്ഞ കോലത്തിലുണ്ട് പക്ഷെ അഹ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെടിച്ചട്ടി ഇങ്ങനെ പത്തണ്ണം പത്ത് അഞ്ചെണ്ണം അഞ്ചെണ്ണം ഇങ്ങനെ എടക്കിടക്ക് വാങ്ങിക്കോ പിന്നെ ആഹ് ഉള്ള ചെട്ടിയ തന്നെ ഇങ്ങനെ കഷ്ണം മുറിച്ച് മുറിച്ച് മുറിച്ച് ഇങ്ങനെകുയിച്ണ്ട്
ആഹ് കുഴിച്ചിടോ ആഹ് എനിക് ഉണ്ടായി നി നമ്മുക്ക് പിന്നെ സ്ഥലത്തിന്റെ പരിമിതി ഉള്ളോട്ട് പിന്നെ
വെയിൽ ഇല്ലാത്തഒ രറ്റ കുഴപ്പോള്ളൂ അവർക്ക് ഈ ടെൻഷൻ വരുമ്പോൾ നല്ല ടെൻഷൻ ഇല്ലാത്ത ണ്ടാവില്ലല്ലോ ടെൻഷൻല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല അതാണ് ഞമ്മക്ക് ആഹ് ആഹ് ഉണ്ട് ഞമ്മക്ക് എന്താന്ന് വെച്ചാൽ ഫ്രീ ടൈം ഉണ്ടോ എന്നാൽ ടെൻഷൻ ഉണ്ടാവും
ആഹ് ഉണ്ടാവും
ഞമ്മക്ക് സമയംല്ലാത്തതാണ് ഒര് കണക്കിന് നല്ല
അതെ പക്ഷെ ചെലപ്പോ നമ്മൾ ചിന്തിക്കണ ഒന്നും ഇല്ലാത്തതായിരിക്കും പക്ഷെ പിന്നെ നമ്മള് ചോദികും എന്തിനാപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചത് ല്ലേ പക്ഷെ ആഹ് ടൈമിലൊക്കെ ചെടികളെ കെട്ടിയ തലോടിയാലേ അങ്ങനൊക്കെ ഉണ്ടാകുമ്പോ എന്തോരു സമാധാനം സ്കൂളിൽ മക്കളൊക്കെ പോയാമ്മള
ആഹ് അതന്നെ ഞമ്മക്ക് ടൈമുണ്ട് നമ്മള ഇല്ലാന്ന് വെറുതനെ പറയ നമുക്ക് ടൈമ ഒക്കെ ആഹ് സമയത്തിന് പറയാണ് നമ്മക്ക് നമക്ക് എവിടോ കെലും പോവാണ്ടെങ്കില് നമ്മളെ പണി എത്ര പെട്ടെന്ന് തീരുണ്ട് ആഹ്
പണികള അപ്പൊ ഞാനും എന്റെ മുത്തച്ചി പറയും അല്ലഡി ഈ പെണീന്നല്ലേ നമുക്ക് ഇത ഉള്ളൂ അതുപോലെ ഈ കൊറോണന്റെ സമയത്ത് എന്തൊക്കെ ചെടിച്ചട്ടി ഉണ്ടാക്കി ചെടികൾ ഉണ്ടാക്കിന് ഹാങ്ങിങ്, എന്തൊ അന്ന് ഈ സമയം തന്നെല്ല അന്നും. ഇപ്പ അതില്ല ഉം എന്ത് ചെയ്യാ?
അതാണ്
ഭയങ്കര ഇത് ഞമ്മള് സമയത്തിന് നമ്മള് കണ്ടെത്തണം സമയം നമ്മള് കണ്ടെ തുലല്ലോ ആഹ് അതന്നെ ഉച്ചക ഭക്ഷണൊക്കെ ആയോ
ഭക്ഷണം ചോറ് മാത്രമേ ആയിട്ടുള്ളൂ
ഏഹ് മീൻ കിട്ടീലേ
മീന് കൊണ്ടുവരക്ക വരുമ്പോ ചിലപ്പോ കൊണ്ടരും
ആഹ് ഏഹ് മീനന നിർ നിർബന്ധം ഉണ്ടാവൂല്ലേ
മീൻ കൊണ്ടുവരാ മിക്കവാറും കൊണ്ടരാ അല്ല ഇവിടെ കോഴിണ്ട് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് മീനാടല്ലോ നമ്മക്ക് ഉച്ചക്ക് ഇഷ്ടം
ഇഷ്ടം അതാണ് നീ കോഴി ആവുമ്പോ മക്ക ക് ഇഷ്ട ഒരു നേരം കൂട്ടിയ പിന്നെ കൂട്ടാ കഴയില്ല
ആഹ് മീൻ കൊണ്ടന്ന കുട്ടികള് കൂട്ടൂല മീൻ കൊണ്ടന്ന കുട്ടിയൊക്കെ നമ്മള് വ.. കൂട്ടാൻ കാണണ പക്ഷെ ഉച്ചക്കോലും ഉണ്ടാവലല്ലോ ആഹ ഉച്ചക്ക് ഓല് ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ രാത്രി കക് നോക്കി യാ മതി.
ആരാ രാത്രിക്കത്തെ നോക്കിയാൽ മതില്ലേ എനിക്ക്ങ്ങനെ ഉച്ചക്ക് ഞാൻ മാത്ര ഉണ്ടാവുകയുള്ളൂ പിന്നെ ഭർത്താവും കുട്ടളൊക്കെ വരണെങ്കിൽ ങ്കില് വൈകുന്നേരം ആവും പിന്നെ രാത്രിക്ക അല്ല ഓല്ക്ക് വല്യ നിർബന്ധുല്ല കാരണം സ്കൂള് വിട്ട് വന്ന മദ്രസ് പോയി പിന്നെ ട്യൂഷനും ഒക്കെ പഠിച് വരുമ്പോത്ത് ഭക്ഷണം വേണ്ട. പിന്നെ പഴോ എന്തെങ്കിലും അങ്ങനത്തൊക്കെ തിന്നുക
വൈകുന്നേരം എന്തോ ഉണ്ടാക്കുവോ
ചെറുത് നഴ്സറിൽ പോം പറയും ഉമ്മച്ചി കട്ട്ലേറ്റ് ഉണ്ടാക്കണംട്ടോ സമൂസ ഉണ്ടാക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതോണ്ട്‌ സമാധാനണ്ട് കാരണം ഇന്നലത്തോട് കൂടി ർ ക്ക കഴിഞ്ഞേക്ക്ണ് ഉം--നിർബന്ധം ആദ്യോന്നെ ചോദിക്കും ഉമ്മച്ചി ഇണ്ടാക്കിക്കണോ അതാ ചോദിക്ക ഇപ്പൊ മ്മള് ഇണ്ടാക്കലറിയുമ്പോ മുഖം മാറുമ്പോ നമ്മുക്കൊരിതാണല്ലോ സങ്കടണല്ലോ ചെറിയ ഉം ചെറിയ അപ്പൊ
അതന്നെ ന്റെ ചെർത് ആറ് ആറില് അഞ്ചില് ഇരുന്നാലും എനിക്ക് ഓള് പറയുമ്പോഴാണ് ഏറ്റവും ടെൻ ഓള് എന്തേലും ഉണ്ടാക്കിയില്ലേ എന്ന് ഞമ്മള് എത്ര വെലുതായാലും ചേർത് ചേർത് ന്നെ
ഉം ചെറുത് ചെറുതന്നെ അപ്പ പറയും മറ്റോന് ഇങ്ങക്കെന്താ ഓൻ പറയുമ്പോ ഞാൻ പറയും ചെറിയ മോനല്ല ല്ല ചെറിയ മക്കളല്ലേ നിങ്ങളൊക്കെ താത്താരായില്ലേ ഇങ്ങൊക്കെ പറയാ ഓ അപ്പോലറയും ഓലിങ്ങനെ പറഞ്ഞോണ്ടിങ്ങള് ഉണ്ടാക്കിയോണ്ട് ഇന്നിപ്പ ഞാന്നും പറഞ്ഞില്ല അപ്പൊ ചോദിക്കാ ല്ല്യേനാനുള്ളത് എന്നുള്ളത് ചോയ്ച്ചാലേ ഉം ഇപ്പ ഒന്നും ഇല്ല്യ ഇനി വരുമ്പോ ചോയിക്കുവോന്നറിയില്ല അതൊക്കെയാണ് നമ്മളൊക്കെ ഓരോ ദിവസം കയിഞ് പോണത് ഉം
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ